ഹലോ കേൾക്കില്ലേ?
കേൾക്കിണ്ട് പറ
ഉം എന്തൊക്കെ ഇണ്ട് വിശേഷങ്ങളൊക്കെ?
നല്ല വിശേഷം ഇങ്ങള് നോമ്പ്ണ്ടോ?
ആഹ് നോമ്പണ്ട് ഇല്ലേ ഇന്ന് ഒമ്പതല്ലേ.
ആഹ് ഞാ ഇവടെ തേങ്ങെ ചൊമന്ന് ഇങ്ങനെ നിക്കാ.
ആ വീട്ടില് വേറേ ഉല്ലോൽക്കൊക്കെണ്ടോ?
ആഹ് അവരെക്കെ നോറ്റ്ണ് ഉം
അപ്പൊ വെറുതെങ്ങനെ ഫ്രീ ആയി ഇങ്ങനെ ഇരിക്കിം. നോ പണികളൊന്നും ഉണ്ടാവലല്ലോ അപ്പൊ കുട്ട്യേളൊക്കെ പോയി. ആഹ് ആഹ് അപ്പൊങ്ങനെ ബോറടിച്ച് ഇങ്ങനെ ഇരിക്കേനിവടെ
ഉം പിന്നെ വേളെന്തൊക്കെ വിശേഷങ്ങള്?
മാഴെക്കെണ്ടോ?
ഇന്ന് മഴെന്നുല്ല.
ആഹ് മഴ നല്ലോണ ഇങ്ങട്ട് വടെ ഇതായത് വന്നിനി ക്ഷെ ഉം ആത് വന്ന മാതിരി പെയ്യണൊന്നുല്ല.
ഉം അന്നെ
ഉം
ഇവടെ രാ. ഇല്ല ഇഞ് ഇണ്ടാവോ അറീല്ല. മഴ
ആഹ് ആഹ് മഴും വെയിലു ആയിട്ട അങ്ങനെ പോണ്.
ഇനിപ്പോ ഒക്കെപ്പാട ഒപ്പാണ്ട് വരോ അറീ
ആഹ് വീട്ടിലെ മുറ്റത്തൊക്കെ പുല്ലൊൾക്കാനാ ആഹ് ആഹ് അതന്നെ കൊർ ച്ച് മതിയല്ലോ ഇൻക്കതാണ് ഈ മഴ പെയ്താല് ദേഷ്യാണ്. ഈ പുല്ലൊള്ക്കണ്ത് എത്ര പർച്ചാലും തീരൂലേ പിന്നീ ഇണ്ടാവും.
അഹ്‌ ഉം അതന്നെ
ഉം
ഉം ജൂൺ ജൂ ഉം ജൂൺ ജൂലൈ ആഗസ്റ്റിലൊക്കെല്ലെ നല്ല മഴ ഇണ്ടാവല്.
ആഹ് ആഹ്
ഇബടെക്കണ്ട് ഇബടൊക്കെ പുല്ലന്നെ ഞങ്ങള്പ്പത്ട്ട്ങ്ങനെ പൊർ അത്ത് ഇമ്മൻ്റെ ഉം ആങ്ങൾക്കൊരു പറമ്പ്ട്ത്ത്ണ് ആട്ക്ക്‌ വന്നക്കാ അട പുല്ലാക നർഞ്ഞിട്ട്
ആ ആ ആ ആഹ് നിങ്ങളെന്നെ നന്നാക്കുണേ ഉം ഈ മിഷീനൊക്കായിട്ട് വെട്ടിയാ പിന്നീണ്ടാവുയ്
ഉം അപ്പം മെഷീനൊന്നുല്ല ഇവടെ കല്ലടിച്ചിട്ടാണ് അപ്പ കല്ലിന്റെ മോൾള് ഒക്കൊന്ന് മണ്ണടാച്ചിട്ടെ ആകെവള്ളം കുടിച്ചിട്ട്താവണ്ടല്ലോച്ചിട്ടേ
ആഹ് ആഹ് ആ മണ്ണോ എന്തേലൊക്കെ വിരു താക്കണത് നല്ലതാണ് അറിഞ്ഞേക്കാ
അതന്നെ പിന്നെ ആഹ് വീട് പണി തൊടങ്ങിട്ടില്ലേ തൊടങ്ങണം ഉം ഊം പിന്നെന്താ ഇന്നെന്താസ്പെഷ്യല്
നീ ആ ന്ന് ഇബടെ കോ കൊർച്ച് ന്നൽത്തെ ചോറുണ്ടായിഞ്ഞു അപ്പൊ അത് നെയ്ച്ചോറെയ്നി ഇനി വൈകുന്നേരത്തിനൊക്കെ കുട്ട്യാക്കൊക്കെ അത് കൊടുത്തുവിട്ടു സ് കൂൾക്ക് നെയ്ച്ചോർ ബീഫ്കറി ഉണ്ടായിന് ഇനി വൈകുന്നേര് ത്തിന് നോക്കണം എന്തേലൊക്കെ ആയിട്ട് ഞാനൊറ്റക്കൊള്ളു നോമ്പോറ്റേ ഇവടെ
ആഹ് അപ്പം മുഹറായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ണ്ടാക്കിയൽണ്ടോ മുഹറം ഒമ്പേനും പത് ത്തിന് അർഞ്ഞാണ്ട് ണ്ടാക്കുവല്ലോ
ആഹ് ണ്ടാക്കും സെരിക്കും ഒമ്പീനാ ണ്ടാക്കണ്ടീ തോന്ന്ണ്ട് ഞാൻപ്പാ ആ ഉം ആഹ് ഒരു വീഡിയോ അങ്ങനെ കണ്ടീന്
ണ്ടാക്കലൊട്ങ്ങിയാരെ നല്ലമാറ്റൊണ്ട്ട്ടാ അത്യോക്കങ്ങനെ എർച്ചികോയിഒക്കെ എന്നും വാങ്ങലല്ലേയ്നി ഇപ്പൊ ഇങ്ങനൊക്കെ ഇതായപ്പൊ എട്ന്നാറീലാ അങ്ങനെ എർച്ചിം കോയിം മീനും മുട്ടയൊക്കായിട്ട് അങ്ങനെ ഇണ്ടാവും ഉം അപ്പൊ ഇൻക്ക് ഞാൻ എങ്ങനെ ആയാലും ഉണ്ടാക്ക്ണാർഞ്ഞ് നിക്ക്പ്പോ കൊർ ച്ച്സായി പണിയൊന്നുല്ല അപ്പൊ ഞാൻ പറിയാ ഇന്ന് മുഹറം ഒമ്പേ എന്തായാലും മാണ്ടില്ല ണ്ടാ
ആഹ് എന്തേലൊക്കെ കാ ആ ഇതാക്കിണ്ടാക്കിയാ മതി
അതന്നെ അതെ ആ ചിക്കൻ വാങ്ങിച്ചെണു ഓലൊക്കെ ഉം മോനൊക്കെ നോമ്പോറ്റ് സ്കൂൾപൊയിണ് മോള് നോൽക്കണം കൊറേ പർഞ്ഞീനി അപം
മോന് വൽതാ?
ഓനൊമ്പേലെത്തി
ആഹ് ആഹ് ഇവിടെ യാൻ മാത്രേ ഉള്ളൂ മക്കളൊന്നും നോറ്റിട്ടില്ല. ചെറ്താണ്. ഈ എൽ കെ ജി പഠിക്ണാണ്. അങ്ങനെ
ആഹ്
പോലൊന്നു ട്ത്തിട്ടില്ല. ഞാന് ന്നെ നീച്ചിട്ടുംല്ലേനി. എണീ എണീക്കണം കെര്തി ഞാ അലാറൊക്കെ വെച്ച് കടന്നു. പക്ഷെ ഏഹ് അലാറം മുട്ടിയെ ഞാനറിഞ്ഞി
ഞാൻ നീച്ന് ഞാൻ ഓന്റെ കൂടെ മുട്ടൊക്കെ പൊരിച്ചു. ന്നെലെ ഞാ ബെ ച്ചക്ക് പപ്പട താളിപ്പും മുട്ട ഒര്ച്ചൊക്കേനി. പോ ഓനെങ്ങനെ കൊടുത്ത്. ഞാനും മുട്ട മാത്രൊക്കെ തിന്ന് ഞ്ഞിപ്പോ ഓന്റെ മുമ്പിൽ ഞാൻ നോൽക്കാത്ത്ക്കണ്ടല്ലോ പാവ കുട്ടി മാത്രല്ലേ അപ്പം ഞാനും ഉണ്ട് യാര്ചോട്ടെ ചിട്ടിയ അങ്ങനെയൊക്കെ നിന്നതാ ആഹ് അറിയാതെ ഞ് ഓന്റെ മുമ്പ്ന്ന് ഒന്നും എടുത്ത് കഴിക്കാ ഞ്ഞാ മതി. നമുക്ക് പെട്ടെന്നട്ട് ഓ
അഹ് ഓർമണ്ടാവ് ലല്ലോ അതാണ് ഇനി യാന് എണീക്കണന്നൊക്കെ കര്തിയേണീ അ അതെന്തേലൊക്ക ഒരു വെള്ളംക്ക കുടിച്ചട്ടിടക്ക എത്തി
ആ സുനത്ത് നുമമ്പിൽ അങ്ങനെ എന്തെും കഴിക്കണംന്നാണല്ലോല്ലേ
ആഹ ആ മായായതോൊണ്ട് വല്ല ക്ഷീണ ഉണ്ടാവല അത് കരുത്തി പിന്നെ അങ്ങനെയണ്ട്
പ്പോ ഞാൻന്ന് കുളിച്ചച്ച് കയറും അപ്പോ ഞാൻ ഇന്ന് നോറ്റാലോ നോറ്റാലോ അങ്ങനെ വിചരി കുളിക്കണം നിർബന്ധല്ല സുന്നത്തോമ്പിന്
ആ ഇല്ല പിന്നെ വിളിച്ച അങ്ങനെ കണ്ടോണ്ടല്ലേ
അപ്പൊ ഞാന ആഹ അങ്ങനെ അങ്ങനെ കൊറേ ആലോചിച്ചു ഇത്ര നേരം ഒന്ന് വെച്ച ഇപ്പം ഈ പറമ്പിൽന്ന് ഒര ഇളുന്ന വട്ടിന്നപ്പോൾ ഞാനണ്ട് കുടിച്ച്
അല്ല അറിയാതെ കുടിച്ചല്ല കൊഴപ്പില്ലല്ലോ
അറിയാതല്ല അറിഞ്ഞോൊണ്ട്ന്നെ പേര് ഏതലും എനിക്ക് നോന്ന്പിട്ടൂല കുടിച്ചു കറ വങ്ങന കുടച്ച്ു
ആഹ ആഹ
ആ അപ്പൊ ഞാൻ വിചാരിച്ച ആ ഒരു മണി കിട്ടല്ല വെതെ പട്ടിണി ആണെങ്കിലും ഒ നമുക്ക് ശരിക്കും എത അറിയൂല്ലേ അങ്ങനെ കേട്ടൊരു വിധയേയള്ളൂ കുളിച്ചാതി നോമ്പ് നോൽക്ക അങ്ങനെ ചെ മുമ്പ് വിളിച്ചാൽ അ ഏതാലും ഇവിടെ ഇതുബേക്കും രണ്ടു മണിയാവും ചെയ്തില്ല നമുക്കൊരു മനസ്സിനൊ ഒരു ഇത് കിട്ടൂ തൃപ്തി കിട്ടൂലല്ലോ
ആഹ ആഹ
അപ്പൊ അത് ചെയ്ത് നോക്കിട്ടില്ല അപ്പൊ കൊറ എങ്ങനെ ഞാന എന്താലുംനിക്ക് മറുമ മുതും പത്തും കിട്ട അത്രയും പുതിയ ഉണ്ടായിന് ആഹ് ആഹ് നൂൽക്കട്ടെ വെച്ചങ്ങനെ നൂൽക്കേനന്നെന്നാച്ച്.
ഇനി നാളെയും തോൽക്കാലോ. ഇന്നില്ലെങ്കി നാളെ തോൽക്ക
വെക്കണം. ഇനിയിപ്പോ കൊറച്ചുവ്‌സം നോമ്പനോൽക്ക തടിയൊണ്ട്. തടിയെങ്ങനെ ഒന്ന്കൊറെയുമാറണം.
ഹ് ഞാൻ താടിയില്ല ആഹ് ഞാന് തടിച്ചെങ്കി എനിക്കെങ്ങനേലും
ഏഹ് ഈ ഈത്തപ്പഴല്ലേ. ഈ കാരക്ക. കാരക്കയും ക്യാരറ്റൊക്കെ ജ്യൂസടിച്ചുടിച്ചാൽ മേൻ തടിച്ചു.
ഏ കൂട്ടിക്കാണ്ടോ അതോ
ആഹ് ആഹ് അല്ല സപ്പെറേറ്റല്ല.
ആ രണ്ട് കൂ ആ ക്യാരറ്റ് എങ്ങനാ നമ്മള്. പുഴുങ്ങണോ?
ആന്ന് പുഴുങ്ങ്യാട്ട് ആ പുഴുങ്ങ്യാട്ട്. ങ് കാര്യാറ്റ് പുഴുങ്ങാനത്തേ. ഈത്തപ്പഴോം കൂട്ടിയിട്ട് ഉം ഓരോ ക്ലാസ്സും ഓരോ ദിവ്സവും കെടക്കുമ്പോൾ കുടിച്ചാലും മതി.
ആഹ് ആഹ് കടക്കുമ്പോലാ കുടിക്ക്യാ ആഹ് ആഹ് ആഹ് നീ നോക്ക്യോ ആ ഇത്തപ്പഴയാവുമ്പോമ്മക്കാക്ക് പഞ്ചസാരയൊന്നും ഇടേണ്ട.
പഞ്ചസാര ഒന്നും വേണ്ട ഉം. ഈ ക്യാരെറ്റൊന്നാൾ പുഴങ്ങിട്ക ആ വെള്ളത്തിലന്നെ.
ആഹ് ആഹ് പാലും ചേർത്തില്ലേ.
ആ പാലും ചേർത്തിട്ട് പാലില്ലെങ്കിലും അടച്ചാ ആ അതന്നെ കുറുക്കാകയില്ല. പിന്നെ അരു ടേസ്റ്റുന്നെ ശെരിക്കരഞ്ഞുട്ടും. ഓ പുഴുങ്ങിയാല് ഉം ഞാനൊക്കെലെനിക്ക് ബ്ലഡൊക്കെ കുറഞ്ഞിന്നുന്നൊരു സമയത്ത്. കൊറോണക്കെ വന്ന് മോനെ പ്രഗ്നന്റുയായി ഉം കൊറോണ ഒക്കെ വന്നന് ആയൊരു സമയത്ത് തീരെ ഒരു ബനല്ലായോ. ആരോഗ്യമില്ലായി. തലമിന്നല് അങ്ങനെയൊക്കെയനി അന്ന് നമ്മക്ക് പെ പെട്ടെന്ന് ബ്ലഡ് ഉണ്ടാവാനും നല്ല ആരോഗ്യം ഉണ്ടകാനെക്കെ ബെസ്റ്റാ. അപ്പൊ ഞാന് ബ്ലഡ് കൊ കൊടുക്കണ ഒരാളേന്. ബ്ലഡ് കൊടുക്കുല്ലോ. ഡൊണേറ്റ് ചെയ്യു. അങ്ങനെ ബ്ലഡ്ഡ് കൊടുക്കാൻ പോയപ്പൊ ഓല് റഞ്ഞു ബ്ലഡ് വളരെ കൊറവാണ്. ഇപ്പൊന്ന് കൊടുക്കാറ്റൂലറഞ്ഞു പിന്നെ ഒരു മൂന്ന് മാസം കഴി തൊക്കെ പറേല്. അപ്പ ഞാനെന്താ യ്യ് അവ്ട്ന്ന്ങ്ങ്ട്ട് വന്നാണ്ട്. കൊറച്ചീസം പി പിറ്റേ ദിവസം കൂടി കൊടുക്കായ ക്യാമ്പേന്. ഫ്രീയായിറ്റ് കൊടുക്കാണ്. അപ്പം ഇന്നും നാളെയാണ്. അങ്ങനേപ്പൊ ഞാൻ അന്ന് വന്നിട്ട്. എന്താക്കി ക്യാരറ്റും ഈ ഇത്തപ്പയോം കൂടി
ആ അടിച്ച് ഉം
ത്ത് ഉം ഒരു കിലോ കാരക്ക വാങ്ങിന്റെ ഹസ്ബന്റ് അതേപോലെ. ഒരു കിലോ ക്യാരറ്റുണ്ടായിന് അപ്പഹ് രണ്ടും കൂടി അങ്ങോട്ടടച്ചിട്ട്. അങ്ങനെ കുടിച്ചിട്ടോ. രണ്ട് മൂന്ന് തവണാക്കി കുടിച്ച്. പിറ്റേന്ന് ഇദ്ദേഹത്തിന് പോയോക്കിയപ്പം ബ്ലഡ്. ഡ് ബ്ലഡൊക്കെ കൂടണെങ്കി ഒരു മില്ലിയൊക്കെ കൂടണെങ്കി കൊറേ ടൈമുടുക്കും.
അ അ ആ
ല്ലക്കുടി
കൂടി
ഒക്കെണ്ടായി. അയിലോലെന്നന്ധം വിട്ട്. എന്ത് സംഭവിച്ച് എന്ത് ചെയ് തുന്നൊക്കെ ചോയ്ച്ചിട്ട് എല്ലാർക്കും അൽഭുതം. അപ്പോ ഞാൻ പറ ന്ന് ഞാങ്ങനെ ചെയ്താണ്ന്ന്റഞ്ഞപ്പോം ന്നിട്ട് ടുത്ത് പോന്ന്. അന്ന് പ്രഗ്നന്റാ ണെന്നറിഞ്ഞില്ല. അയിന്റോക്കെ ദേനു തലമിന്നലൊക്കെ വന്നേന പിന്നെ ആ ഉം. ആയൊരുമാസം ങ്ങനെ മെൻസസാവാതെ നോക്കിയോക്കിപ്പം പ്രഗ്നൻറ്റുആ ണ്.
അ ആ ന്നിട്ട് അത് കുടിച്ച്ങ്ങാണ്ടങ്ങനെ തടിച്ചത്. ങ്ങനെ കുടി കുടിക്കല്ണ്ട് എ ആ ആ ആദ്യ തടില്ലാത്ത ആളായിനിയോ ഉം
അപ്പം ഇപ്പാണെങ്കി ഓവർ തടിയുവായി. ന് ഇപ്പം തടി കൊറയാളവാണ്യ നോക്കണെ ഞാൻ വേം കൊറേക്കെ യ്യും ഉം
തടി ള്ളോൽക്ക് കൊറയാനും തടി കൂടി ഇല്ലാത്തോൽക്ക്
ഉം ഇപ്പയിന് തിന്ന്ണൊരു സലീ ഒ തു ഞാവിജാരിച്ചും എന്തിനാപ്പ മ്മളന്നെ കഷ്ടപ്പെട്ടുണ്ടാക്ക ന്നിട്ട് നമ്മള് തിന്നാതെ
ആ തിന്നാതെ നമ്മള് ണ്ടാക്കിട്ടൊന്നും കാര്യല്ല നമ്മള് ഉം ഉം അതൊക്കെ വെർതേണ് ഞാനുംകരുതും വെർതെ തിന്നാന്നുട്ടൊന്നൊരു കാര്യോല്ല.
ഉം അതന്നെ ഞാറയാ മരിച്ചിട്ട് തിന്നാണ്ട് മരിച്ചാലും സമാധാനൊണ്ടല്ലോ. ഇതൊന്നല്ല വെച്ചെ മറ്റെത് പട്ടിണി കെടന്നാണ്ട്ങ്ങനെ ഓരോരുത്തര്ണ്ട്.
ആ ആ ചെലോര് ഈ ചെല ഉള്ളോലെന്നേ ഇപ്പൊ താ വീട്ടിലൊന്നും അങ്ങനെ ഉണ്ടാക്കാതെ പ്പൊ ഈ ചിക്കനും അങ്ങൻ ത്ത്ന്ന്‌ വാങ്ങാതെ വീട്ടിലുള്ളതൊക്കെണ്ടാക്കി അങ്ങനെ ഒപ്പിച്ച് പോണോല്ണ്ട് ണ്ട് ഉം അപ്പെക്കിത് ഞമ്മളെക്കയ്യിലേറെ
ന്നെ പിന്നെ അയെന്നെ നമ്മള് പറയുമ്പോ പൈസീ കാര്യോന്നുല്ല ന്നാലും ഇള്ളെ ലാവിഷായി ങ്ങനെ പോണ് അല്ലേ രണ്ടീസണിക്കോവാണെങ്കി ആ പൈസക്ക്‌ള്ളതിരുന്ന് തിന്നും മറ്റേകാര്യം പിന്നെ പണിണ്ടാക ഇല്ലാ ചമ്മന്തിയാലും മതിലേ കൊയപ്പല്ല
ആ ഇല്ലാത്തപ്പ ഇല്ലാതേം ഇണ്ടാവുമ്പോ ഇണ്ടായിം അങ്ങനൊക്കെ ഉം
ഇഷ്ടമാണെന്നൊന്നൊരു വാശീ കാര്യൊന്നുല്ല. കോയിമുട്ടിം സോയാബീനും ഇത ക്കെയാണോലെ മെയിൻ വിഭവങ്ങള് അത്ണ്ടായൽ അങ്ങനെ വെയ്ക്കോളും.
സോയാബീൻ ഒരു വിധം കുട്ടികൾക്കൊക്കെ അത് മതി.
അതന്നെ സ്കൂളിന്ന്‌ ടീച്ചർമാരക്കെ പറണേക്കാ എല്ലാ ല്ലെ കൂട്ടാ പാത്രം സോയാബീന്, കോയ്മുട്ട, അപ്പടം, ഉരുളങ്കിഴങ്ങ് ഈ നാലല്ലാതെ വേറൊരു സാനോ ണ്ടാവില്ല.
അല്ല ആ അതെ.
പച്ചക്കറിയും ഉപ്പേരിന്നും ഇപ്പ ആർക്കും വേണ്ട എന്നായിക്കോട്ടെ എന്ന ശരി.
ഞങ്ങളോരോ